ഹലോ
ലോ
ഹലോ എന്തക്കെ
എന്താ നല്ല വർത്താനം എന്ത് ആഹ് ഇണ്ടോ
അങ്ങനെക്കെണ് അപ്പ അവസ്ഥ പിന്നെ ഇന്ന് എന്താ ചെയ്യ്ണേ
ഞാന് പനിയും ജൽദോഷേയിരുന്നു അപ്പ പിന്നെ റെസ്റ്റെടുത്ത് റെസ്റ്റേടുത്തിട്ട് കടക്കാണ്
അതെ ലെ കല്യാണത്തിന്റെ വിശേഷത്തിന്റെ ബാ ക്കിയാണ് പിന്നെ ഇവടെ ഇപ്പൊ കാണിക്ക്ണെ പിന്നെ കല്യാണത്തിന് നീയും മ മ ക്കളൊക്ക പോയിര്ന്നോ
ആഹ് ഞാനും മക്കളൊക്ക പോയിരുന്നു ഞങ്ങള് തലേ ദിവസം പോയിരുന്നു
ആഹ് അയ് ശരി ഉം പിന്നെ എന്നെ കല്യാണം കഴിഞ്ഞ് ഇന്നാ വന്നത്
ആ ഇന്നലെ വന്നിട്ടുണ്ട്.
ആ അതെ ലെ കല്യാണം എനിക്കിനി നാളെ ഒരു കല്യാണ ഇണ്ട് ഞങ്ങളെ നാട്ടില് അയൽവാസികൾടെ കല്ല്യാണാണ് ക്ക് ഒരു നേരത്തെ കല്യാണള്ളൂട്ടോ അത് പ്പോ ഞമ്മളെ കുടുംബത്തിലൊന്നും അല്ലെങ്കിപ്പ നമ്മക്ക് പയെ ഡ്രെ സ് നമ്മളെ കയ്യില്ള്ള ഡ്രസ് ഇട്ട് പോയാലും മതിയെലോ പുതിയത് അതിനായി ഇട്ക്കൊന്നും വേണ്ടല്ലോ ഉം നമ്മള കുടുംബത്തില് അല്ലാ ത്ത ഞമ്മളെ കുടുംബങ്ങൾല്ള്ള കല്യാൺത്തിനാണ് നമുക്ക് എല്ലാവര ഭാര്യ ഒരുപോലെ ഡ്രസ് ഇടണം പിന്നെ വേറെ വേറെ ഡ്രസ്സ് ഇടണം അങ്ങനെക്കെ ഒരു ഇതൊള്ളു അങ്ങനെ തോന്നലാണ് അത്പ്പ എന്നും ഇള്ളത് ട്ടാ മതി ആരും ഏതേ പയെത് ഇട്ടൂന്ന് ചോയിക്കൊന്നില്ല പക്ഷെ നമ്മളൊരു ഇപ്പത്തെ കാലഘട്ട ട്ടത്തിന്റെ രീതി
ഉം ആ ഇപ്പ അങ്ങനെല്ലേ കാര്ണം പെണ്ണും ചെ ക്കന് ഏത് കളറാണോ അയിനോട് മാച്ചായിട്ട്ള്ള കളറ് നമ്മളും നമ്മള് ഇട്ക്കുമ്പം കു ചെറിയെ കുട്ടിയൾക്കും ആൺകുട്ടിയൾക്കൊക്ക ഒരേ പോലെ എന്ന് വെച്ച ഭയങ്കര സെറ്റപ്പിലല്ലേ ഇപ്പ കല്യാണൊക്കെ അവില്ല നമ്മള് വി വീട്ട്കാരെ തിരിച്ചറിയാം വേണ്ടിട്ട് എല്ലാരും ഒരേ പോൽത്തെ ഡ്രസ്സ്